ആ പറ
എന്താണ് പരിപാടി കേൾക്കുന്നില്ലേ ഹലോ ഹലോ
ലക്ഫാസികനത
ആഹ ആ ശരി ഉണ്ടാക്കുന്നുള്ളൂ ആഹ കേൾക്കിണ്ട്
രാസിഉണ്ടാക്കിയത് അതിന് മക്കള് വരുമ്പോ ചൂടോടെ കഴിച്ചോട്ടെന്ന് വിചാരിച്ചിട്ട്
ആഹ അത് ശരി എ ഏ എന്താ ഉണ്ടാക്കുന്നേ
ഓട്ടട
ആഹ ആ നിങ്ങള് ഓട്ടട ഉണ്ടാക്കിയാല് ഏ
എങ്ങനെ
അതല്ലേ ഓട്ടട എന്ന് പറയുമ്പേ എന്താ പറയാ ചിലവരുണ്ടാക്കി ക്ക ഭയങ്കര നല്ല ഇതാണ് ലോട്ടഡ എന്ന് പറയുമ്പോ ഒരു ന്ന ന്ന ഒ ഇഷ്ടപ്പെടണാലോ ഉ നല്ല നന്നായിട്ട ഇങ്ങട്ട് വര ണല്ലോ അത ഞ ചദിച്ചാ അങ്ങനെന്നാവാറുണ്ടോ ഉം റേഞ്ച് ഇങ്ങനെ മുറിയുന്നുണ്ട് ട്ടോ ഹലോ ഹലോ ഹലോ കേട്ടോ ഹലോ